ഹലോ
ആഹ് എന്തേ നേരത്തെ കട്ടായെ
എന്തയാവോ വിളിച്ചോണ്ടിരിക്കുമ്പോ കട്ടായി എനിക്ക് ഇയ്യ് പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല
ഓ അത് ശരി പിന്നെ ഇപ്പം ഒന്നാമതേ മഴ മൂടി നിക്കണ സമയല്ലേ
ആഹ് ആ നേർ പറഞ്ഞ എന്തോ കുട്ടിക്ക് വേണ്ടി എന്തക്കോ പ്രഗ്നന്റ് ആണല്ലോ അപ്പൊ ഇനി ഓരോ സാധനങ്ങൾ ഒരുക്കി വെക്കണം ആ ഡേറ്റാ വുന്നതിന് മുന്നേനേന്നൊക്കെ എന്തൊക്കെ വാങ്ങാനാ വിചാരിച്ചത്
ഞാന് കൊറെ സാധനങ്ങളുണ്ട് നമ്മള് ഓരോ സൈറ്റിലെ എന്താ പറയാ ഓൺലൈൻ സൈറ്റിൽ കുറെ വിലക്കുറവ് നല്ല വിലക്കുറവ് കാണുന്നുണ്ട് അപ്പ നമ്മള് എന്താ പറ ഓരോ സാധനത്തിനും സാധനം എന്താന്ന് ഞാൻ പറഞ്ഞ് തരാം ഇപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോം റേറ്റിംഗ് നല്ല സാധനങ്ങൾ ആണല്ലോ നമ്മളിപ്പോ ഇവിടുന്ന് വാങ്ങുമ്പോ ഒരു ബ്ലാങ്കറ്റിന് തന്നെ അറുന്നൂറ് രൂപയൊക്കെ വരും
ആഹ് ആഹ് നല്ല വില വരുന്നുണ്ട് അതും നമ്മള് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള കടയിൽന്ന ആകുമ്പോ
നല്ല റേറ്റ് ആ പക്ഷെ കൊളിച്ചിട്ടണ്ടാവൂല അപ്പൊ ഞാൻ വിചാരിച്ച് എന്താ പറയാ ഞാനിങ്ങനെ നോക്കുമ്പോ ഇരുന്നൂറ്റി അഹ്അത് ഇരുന്നൂറ്റി അയ്മ്പതിന്റെ ചോട്ടിലന്നെ നല്ല ബ്ലാങ്കറ്റും കാര്യങ്ങളും ഉണ്ട് മീൻസ് നമ്മള് ഒന്ന് ഓ താഅയി ന്റെ കോളിറ്റി ണ്ടെങ്കി തന്നെ നമ്മളത് ഉപയോഗിക്കുള്ളു
ആ ഹ്അതെ അതെ
അല്ലാതെ നമ്മളത് വാങ്ങ അല്ലെങ്കി റിട്ടേൺ അടിക്കാ ള്ള ഓപ്ഷൻ ണ്ടല്ലോ അപ്പൊ ആ റസീ ബ്ലങ്കറ്റ് രണ്ട് റസീം ബ്ലാങ്കറ്റ് മസ്ലിം സ്വാഡൽസ്ല്ല്ലേ മസ്ലിലിന്റെ ക്ലോത്ത് അത് വാങ്ങണം പാ റ്റ് വങ്ങണം
ആ മസ്ലീന്റെ ക്ലോത്തിന്റെ ഇവിടെ ബ്രദറിന്റെ വൈഫ് വാങ്ങിയിരുന്നു അതെ നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നിയത് പക്ഷെ എന്താന്ന് വെച്ചാലേ നമുക്ക് കുറെന്നും യൂസ് ചെയ്യുന്നേനല്ല പെട്ടെന്ന് ചെറുതാവും അങ്ങനെ ല്ലോ പെട്ടെന്ന് മക്കള് വല്താണേ നല്ല സാധനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശീലേണ് അത് ന്താച്ചാല് നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പോ നമ്മളിപ്പോ ഫസ്റ്റ് ഡെലിവറിക്കോക്കേ ആയാലും നമ്മളിപ്പോ ശീല ണ്ടല്ലോ ശീല മുറിച്ചിട്ട് അതാ ണല്ലോ ഉപയോഗിക്ക ആര് ആ ഒരു പ്രയത്തില് പകരായിട്ട് അതിലേറെ കുറച്ചൂടെ വിടുത്തും ലെങ്ത്തും ഒക്കെ ണ്ട്ട്ടോ ത്യാവിശം നല്ല തന്നെയാണ്
ഞാന് അങ്ങന് ത്തെ വാ നോക്കിട്ട് എന്തായാലും അയിനനുസരിച്ച് ക്വാളിറ്റിക്ക് അനുസരിച്ച് ണ്ടെങ്കി വാങ്ങാന്ന് വിചാരിച്ച് കാരണം ന്താച്ചാല് പ്പ എന്താ പറയാ തുണി പേ ഞാൻ വി രാർച്ച് പാമ്പേഴ്സ് ഉപയോഗിക്ക പാമ്പേഴ്സിന് പകരം പാമ്പേഴ്സാണ് എര്പ്പ് നമ്മള് വിചാരിക്കും നമ്മള് തുണിയിലാകുമ്പോ ആ മൂത്രത്തില് കുട്ടികൾ കിടന്ന് സത്യം പറഞ്ഞാ അവിടെ നമ്മക്ക് റാഷ് ണ്ടാവ ചെയ്യ ഞമ്മള് ആ കുട്ടിക്ക് അപ്പൊ പണ്ടൊക്കെ റ്ഞ്ഞാല് അമ്മള് പാമ്പേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല കുട്ടിക്ക് കേടാണ് ന്ന് ക്കെ പറയും അങ്ങനെ അതിട്ട് ആ മൂത്രത്തിലും ആ ത്തിലും
ഏ ഏതായാലും മൂത്ര ത്തിലാണ് പക്ഷെ പമ്പേഴ്സിലാകുമ്പ ആ മൂത്രം ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല നനവില്ല
അതെ അതെ അതെ അതെ പിന്നെ റഞ്ഞാല് ഒരു സമയം കഴിയുമ്പോ നമ്മള് ആ ഒരു അതിലും ഒരു ഇത് കഴുമ്പോ കപ്പാസിറ്റി കഴിയുമ്പം നമ്മള് മാറ്റി കൊടുക്കുവല്ലോ പിന്നെ മലം ആയാ നമ്മളത് പെട്ടെന്ന് മാറ്റി കൊടുക്കല്ലോ നമ്മൾ തന്നെ യൂസ് ചെയ്യൂല അപ്പൊ ഇൻക്ക് തോന്നാ ഒരാളെ ഇപ്പം ഇതിപ്പം തീരു അലക്കാന ഒരാളെ വിളിക്കുന്നേക്കാളും നല്ലത് നമ്മള് പാമ്പേസ് ഉപയോഗിക്കാന്നാ ഇക്ക് തോന്ന്ണേ ട്ടോ
അതാണ് എന്റെ അഭിപ്രായം കാരണം ഇപ്പൊ ഇപ്പൊ പൊതുവെ എല്ലാരും അങ്ങനെയാണല്ലോ പാമ്പേഴ്സ് ഉപയോഗിക്കൽ പക്ഷേ നമുക്കത് ഡിസ്പോസിയാ കൊറച്ച് ബുദ്ധിമു ട്ടാൺ എങ്കിലും തന്നെ നമ്ക്ക് കുട്ടികൾക്കും തന്നെ ഉറ റെഡി ആവാനും അതുപോലാ വെറുതെ ഇള്ള കരച്ചിൽനൊക്കെ നമ്മൾ പാല് കൊടുത്താ ഞാൻ ശ്രദ്ധി ക്കാർ ഇണ്ടാരുന്നു എങ്ങനെ
പെട്ടന്ന് കാണാവന്നാലേ വിര്ന്ന് കാര് വന്നാലേ കാ
നമുക്ക് ധൈര്യയിട്ട് കൊടുക്കാ പറ്റും കാരണം നമുക്കൊരു ധൈര്യാ മറ്റത് നമ്മള് ആ മൂത്രേ കോ മൂത്രയ്ക്കോ ന്ള്ള ആ ഒരു ചിന്ത വരൊല്ലോ അത് ആ അത് വരില്ല അതുപോല തന്നെ ഞാ പറയാ ഇന്റെ മോള് ചെ ചെറിയ മോളൊക്കെ ആ ഞാന്ക്ക് ഫസ്റ്റ് ആയിട്ട് അത് മനസ്സ്ലായത് പാമ്പേഴ്സ് ഇട്ടാ കുട്ടി ക്ക് സുഖാന്ന് മനസ്സ്ലായത് സൂചി വെക്കൊല്ലോ നമ്മള് ഫസ്റ്റ് അപ്പൊ അല്ലല്ല ആ ഇത് നമുക്ക് പതിനഞ്ചിന് മുടി കളയുന്ന ഒരു പരിവാടി ഇണ്ടല്ലോ അന്ന് പമ്പേഴ്സ് ട്ട് ഓട്ത്ത് അന്നത്ത ദിവസം രാത്രി പാൽ കുടിക്ക ഒറങ്ങ വേറൊരു ബു ബുദ്ധിമുട്ടും മോളേക്കൊണ്ടില്ല അപ്പോ അതായത് ഈ നനവ് വരുമ്പളാണ് അവരങ്ങനെ കരയുന്നത് വെശ്ക്കുമ്പോ കരയും അ അത്‌ നമ്മൾ പാല് കൊടുാത്താ അതവര് നൃത്തും ചെയ്യല്ലോ പിന്നെ നനവ്ണ്ടാവ്പ അവർക്ക് ഒറ ക്ക റെഡിയാവുന്നില്ലല്ലോ ചെറിയ മക്കളല്ലേ
അതെ അതെ നമുക്ക് ഒക്കെ നമ്മള് നമുക്ക് അവടെ മഞ്ചസ സമയത്തൊക്കെ നമുക്ക് ഇ വെക്കുമ്പോ മക്ക് അവടെ വെള്ള ആയി ബ്ലഡ്‌ ആവ്ണ സമയത്ത് നമു ഭയങ്കരായിറ്റ് ആ രു അവിടെ ഒരു നീ നീറ്റലുമൊക്കെ ആണല്ലോ
ആ ആ ആഹ് അതെ നമ്ക്കൊര് ആ ഒര്‌ രണ്ട് മൂ ഇപ്പൊ ഫസ്റ്റില ഒര് മൂന്ന് നാല് ദിവസം നമ് ക്ക് ആ നിൽക്കാനാലും ഇരിക്കാനാലും കെടക്കു ബൊക്കേ നമ്ക്കൊരു ഒര് ബുദ്ധിമുട്ട്ണ്ടല്ലോ നടക്കുമ്പഴക്കെ പ്രത്യേകിച്ച് നമുക്ക് നല്ല ഡിസ്കംഫർട്ട് ആണല്ലത്
ആഹ് അതെ എന്താ പറാ അതൊരു നമ്മള്പ്പ പേട് ഉപയോഗിക്കുമ്പോ നമക്ക് അതില്ല കാരണം എന്താച്ച് നാ അബ്സോർബായി പോവ്ന്ന്ണ്ട് നമ്മളായിട്ട് കണക്ഷൻ ഇല്ല
കണക്ഷ പക്ഷെ പേഡ ആായാലും നമുക്ക് അധികം ഫ്ലോ ഇള്ളവർക്ക് അത് ബുദ്ധിമുട്ടു ആൺ എങ്കിലും നമുക്കത് അവടെ മാറ്റാനുള്ള ചേ ചേയ്ഞ്ചിയ്യാന്ള്ള ഒരോപ്ഷൻ ഇണ്ടായ തൊ
ആഹ് ഇണ്ട് പിന്നെ വെല്ലള്ളതാവുമ്പോ നമുക്ക് കൊറച്ചും കൂടെ കംഫർട്ടബ്ളാണ്
അ ആ അതെ അതെ
അപ്പൊ ഈ നമ്മള് പറഞ പാമ്പേസ് സ് ലൊക്കേ അങ്ങനെണല്ലോ ജല്ലാണല്ലോ വര്ന്നത് അപ്പോ മൂത്രയിച്ചാലും അത്‌ അവ മേലോട്ട് ആവേ അങ്ങന നനവരേ അങ്ങൻത്ത പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ
പിന്നെ റാഷ് കുട്ടികൾക്ക് റാഷസ് വരും അപ്പ നമ്മൾ എന്തിയ്യാണ് ഒരു റാഷ്യസ് ക്രീം നമ്മള്
ആഹ് ക്രീം ഉപയോയിക്കണം ആഹ് അല്ലാത ഉം ആ ആ എന്ത് വന്നാലും അതിനവ ടൊരു അപ്പുറത്തൊരു പ്രതിവിധി ഇണ്ടല്ലോ
അഹ് പ്രതിവിധി പ്പൊ നമുക്ക് എന്താ പറയാ അവിടെ ഇങ്ങനെ വെള്ള ഈർപ്പം ഒക്കെ തട്ടാതെ നമ്മള് തോത്തി കൊട്ക്ക നല്ലോണ്ണം തോത്തി കൊട്ക്ക അവടെ ഒണക്കി സൂക്ഷിച്ചാ തന്നെ കുട്ടികൾക്ക് വരില്ല അപ്പൊ എനിക്കിപ്പം രണ്ടാമത്തെ ഫസ്റ്റ് മോൾ ഇണ്ടായി കഴിഞ്ഞപ്പോ പേ പെട്ടെന്ന്ണ്ടായത് കാരണം ഇവള് മൂത്രയ്ക്ക്ണ കു ആണല്ലോ അപ്പൊ ഞാൻ എപ്പഴും പാമ്പേസാരുന്നു പാമ്പേസ് ഉപയോഗിച്ചേര്ന്നു പക്ഷെ ഇതുവരെ എന്റെ ഇവർക്ക് രണ്ട് പേർക്കും ഒരു രീതിള്ള റാഷസും ഇതുവരെ വന്നി ട്ടില്ല ദൈവകൃപോണ്ടാരിക്കും വന്നിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ വിചാ ല്ണ്ട് പക്ഷെ അയ്ന്നും വേണ്ടി നമ്മടെ നമ്മള വീട്ട്ലന്നെ മറ്റ് ആ ബ്രദേഴ്സിന്റെ ഒക്കെ മക്കക്ക് റാക്ഷസ് വരും അപ്പൊ നമ്മള് ശുചി ശുചിത്വത്തോടു കൂടി കീപ്പ് ചെയ്യണം നമ്മള് അതിലൊരു
പറയുന്നത് പോലെയാണ് അവിടെ വരുന്നത്.
പക്ഷെ നമുക്ക് ഈ പാമ്പേസ് ഇട്ടാ നമുക്ക് അത്രത്തോളം എഫേർട്ട് കൊറവുണ്ട് കാരണം നമുക്ക് ശീല പോലെ നമ്മക്ക് ആ ശീല പോലെ നമുക്ക് ഇങ്ങനെ ആ പക്ഷെ ഇതില് എത്ര മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരാല് പക്ഷേ നമ്മള് ആ ഇങ്ങനെ ഒരു പാന്റി പോനെ ആണെല്ലോ കെട്ടുക ആ കെ
അത് പോവും പിന്നെ അതുപോലെ- തന്നെ നമുക്ക് ആ എത്ര ശീലം നമുക്കറിയാലോ എനിക്കിപ്പോ രണ്ട് പ്രസവത്തിനും ഞാൻ- ഷീലെന്നെ ഉപയൊഗിച്ചത് ആകെ ഒന്നോ രണ്ടു ദിവസം പാമ്പേഴ്സ് ഉപയോഗിച്ചിട്ടെ ഉള്ളു അപ്പൊ ആ- ഷീ ഷീല്ല നമ്മള് എത്രയാ തിരുമ്പാനുണ്ടാവാ ഇപ്പ നാല്പത് വരെയൊക്കെ നമ്മള് ഒരാളെ വെക്കുമായി- പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മടെ വീട്ട്ന്ന് അവരും നാല്പത് കഴിഞാലും ഓര് തിരുമ്പി തരും പക്ഷെ നമ്മളിപ്പം - ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നാ പിന്നെ ആരും നമ്മളെവിടെ സഹായിക്കാനില്ലല്ലോ എത്ര ശീലയാണ് തീരുമ്പാൻ ഇണ്ടാവും അതുപോലെ നമ്മള് പ്രസവിച്ച് എണീക്കുന്ന സമയം തൊണ്ണൂറും കൂടെ കഴിയൂല്ല രണ്ടാമത്തെ പ്രസ പ്രസവം ഒന്നാകുമ്പോം നമുക്ക് ഊരയും അതുപോലെ മുതുകൊക്കെ നന്നായിട്ട് വേദനിക്കും അതൊക്കെ അതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ബുദ്ധിയില്ലായ്മത്തരായി അന്നേ ഉപയോഗി ണായിരുന്നു ആര് പറഞ്ഞാ പറയാൻ പലരും പറയും അതിപ്പോ അങ്ങനെ തന്നെ- നമ്മള് നമ്മടെ ഇഷ്ടത്തിന് ചെയ്യാന്നാല്ലാതെ-
ആഹ് പ്രായ അല്ല പ്രായം ആയൊര് ഇങ്ങനെ പറയും ആ കു കുട്ടിക്ക് എപ്പോഴും പാമ്പേഴ്സാ ഇട്ട് കൊടുക്കണെ ആഹ് ഇതിനൊക്കെ എത്ര പൈസ വേണം അങ്ങനെ- ക്കെ പറയ്ണ ആൾക്കാരുണ്ടല്ലോ
അതെ അങ്ങനെ പറയുള്ളൂ കാരണം ഞങ്ങളൊന്നും ഇങ്ങനെയെല്ല കുട്ടികളെ വളർത്തിയത്- ഞങ്ങളൊക്കെ തിരു മൂത്ര ഒഴിച്ചിട്ട് പായിൽ ഒഴിച്ചു ബെഡിൽ ഒഴിച് ഞങ്ങളതും എന്നും തിരുമ്പലേനു ആഹ് പണ്ടത്തെ രീതിങ്ങെനെ നമ്മുടെ മേലും കൂടെ അടിച്ചേൽപ്പിക്കാൻ നോക്കല്ലോ
അതെ പക്ഷെ ആ ചിന്താഗതിയാണ് മാറേണ്ടത് കാരണം ഇപ്പൊ ആ കാലല്ലല്ലോ ഇപ്പൊ അങ്ങനെ മൂത്ര ഒഴിച്ച് അങ്ങനെ ഇതാക്കി നടക്കേണ്ട ഒരു കാര്യംല്ലല്ലോ
ആ അവര് അനുഭവിച്ചതു കൊണ്ട് ഇവരും അനുഭവിക്കട്ടെ ആ ഞാനും ബുദ്ധിമുട്ടെണ് അപ്പൊ നിങ്ങളും ബുദ്ധിമുട്ടട്ടെ എന്ന് ഉള്ളെരു-
ആഹ് അതെ അതെ പിന്നെ അതേപോലെ ഞ ഞാൻ സാധനങ്ങൾ പറഞ്ഞ പ്പോ മറ്റേ ഇനിയിപ്പം അഥവാ തുണി ഇതാക്കിയാലും നമ്മള് കു കുട്ടിയുടെ പാഡ് ഒക്കെ മാറ്റാനും വെണ്ടി പാഡ് ചേഞ്ചിങ്ങ് ഒക്കെ ചെയ്യാനും വേണ്ടി ഒരു ഇതുണ്ടല്ലോ ഒരു- എന്താ പറയാ ഒരു എന്താ ഷീറ്റ് ഉണ്ടല്ലോ മൂന്ന് കോംമ്പോ ഒക്കെ വരുന്ന ഷീറ്റ് ഷീറ്റുക്കൾ ഒക്കെ കണ്ടിരുന്നു നല്ല സോഫ്റ്റ്‌ ആയിട്ടുള്ള ആ ഡ്രൈഷീറ്റ്- പക്ഷെ എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് പോലത്തെ മെറ്റീരിയല് പക്ഷെ അടിക്ക്- ഒന്നും പോവുല്ല അപ്പൊ നമ്മളെ മറ്റേ ഷീറ്റുണ്ടല്ലോ ആഹ് നമ്മള് ആദ്യയൊക്കെ ആ ഷീറ്റെരുന്ന് വാങ്ങിയിരുന്നത് അപ്പൊ അതില് കുട്ടികൾക്ക്- നമ്മള് എന്തെങ്കിലും നമ്മള്പ്പോ ബേബി ബെഡിലൊക്കെ എന്തെങ്കിലും വിരിച്ച് കൊടുക്കാനാണെിൽ ഷീറ്റ് വിരിച്ചെടുതാൽ കൊറച്ചും പാടെ സോഫ്റ്റെയിരിക്കും - കുട്ടികൾക്ക് ചൂടൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിപ്പോ മൂന്ന് കോംമ്പൊ ഒക്കൊയായിട്ട് അങ്ങനെ വരുന്നുണ്ട്
പക്ഷെ നീ ആ കോംബോ ആയിട്ട് വാങ്ങുന്നത് മൂന്നെണ്ണംന്ന് വാങ്ങണ എന്നില്ല കാരണം നമ്മളിപ്പോ- ആഹ് മക്കള് ഒരു മൂന്ന് മാസം വരെ ബെഡില്- ബെഡിലായാലും ഇപ്പൊ ആ ഒരു ശീലേൽ കെടകൊള്ളൂ അതിന്റെ വലുത്തുണ്ട് ഞാൻ അതിന്റെ വലുത്ത് വാങ്ങിണു കൊറച്ച് അങ്ങനെ അത്യാവശ്യ- വെലന്ന് പറഞ്ഞാ ഒരു അറുന്നൂറ്റി സംതിങ് അങ്ങാനും ആയേനെ പക്ഷെ അത് കാണാന് പറഞ്ഞാല് നമ്മളെ ബെഡിന്റെ പകുതിയോളം വരും
ഓഹ് അഹ് ശെരി
മക്കളെ നല്ല- സുഖത്തില് നമുക്ക് കെടക്കും എവിടെക്ക് ആ ഇന്ക് അതാണ് ഒന്നുകൂടെ ബെറ്റർായി തോന്നിയത്
അതെല്ലെ ഇവിടെ -
ചെറുത് ഇയ്യ് പറഞ്ഞ പോലെ രണ്ടെണ്ണം എന്റെ കയ്യിലുണ്ടാല്ലോ അത് ഈ തൊണ്ണൂറ് വരെയൊക്കെ കറക്റ്റ് ഉപോഗിക്കാ പി പിന്നൊന്നും ഉപേയിക്കാൻ കയൂല-
അഹ് ശെരി ഞാനിവിടെ അത് ഭയങ്കര ആഹ് ഇതായിട്ട ഞങ്ങള് മോന് മോന് ആയ സമയത്ത് ഫ്ലക്സിന് നമ്മള് ഇത്ര മീറ്ററ് മുറിച്ചു വാങ്ങിയിരുന്നു അത് ഈ പറഞ്ഞ പോലെ ബെഡിന്റെ ഒരു പകുതി വരെ ഉണ്ടായിരുന്നു അപ്പൊ അതിപ്പോഴും ഉണ്ട് അത് നല്ല തണുപ്പുംണ്ട് പിന്നെ അത്സ്റ്റ് നമ്മള് സാധാ ഷീറ്റ് വാങ്ങിയാല് നമ്മള അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണതിനന അനുസരിച്ച് അത്ങ്ങോട്ട്- നീ നീങ്ങി പോകും.
അതെ അതെ വേഗം കീറും ചെയ്യല്ലോ സദാശീറ്റ്?
അതെ ഇതാവുമ്പോ ആഹ് പ്രശ്ന ഇല്ല
ആഹ് ഇന്റേതുണ്ടല്ലോ ഈ ഉറുമ്പ് കടിച്ചി അതിന്റെ അടിയിലെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ കവറ ഉണ്ടല്ലോ അത് ഫുള്ള് ഉറുമ്പ് കടിച്ചു തിന്ന്- ഇനിയിപ്പോ ഒന്നിനും പറ്റാത്ത രീതിക്കാണ് എന്റെ മോനും വലുതും- ചെറിയ രണ്ടും ആയിട്ടത് പിന്നെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട ട്ടോ രണ്ടും ആഹ് നമുക്ക് സങ്കടം പെടടാനില്ലേല്ലോ-
അതെ അതെ ഇപ്പൊ ഹോസ്പിറ്റൽ ബാഗ ഒക്കെ ഇനി വാങ്ങുമ്പോ കുറെേ സാധനങ്ങൾ വാങ്ങാനണ്ട് എന്നായാലും വാങ്ങണം. അല്ല ഓഡർ ചെയ്യ പിന്നെ കുറ ടൈി് ഓർഡർ ചെയ്യാം ഒരു എട്ട് മാസെ ആകുമ്പോ ഓഡർ ചെയ്യ ഒമ്പത് നക്ക ആകുമ്പോ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ടേ-
ആഹ് ആഹ് എന്ന ശരിട്ടടാ പിന്നെ വിളിക്കെ-
ഓക്കെ.